അങ്കേക്ക്‌ണ് ആഹ്
എന്തൊക്കെണ്ട് ഉം
കാളാ മാടില്ലേ ഉം കുട്ട്യേളൊക്കെ ണ്ടാവിടെ
ആഹ് കുട്ട്യേളുണ്ട് കുട്ട്യേള് ഇപ്പ സ്കൂള്ട്ടെന്നിട്ടോള്ളേ ഒരു കുട്ടിപ്പോ ഉറങ്ങീച്ച് ആഹ് ചായൊക്കെ കുടിച്ച് കുട്ടിക്ക് ചെർതിന് രണ്ടയ്സായി മറ്റേത്പ്പ എത്ര വയസ ഏഴോ ഓന് വൽത് ന് ഏഴു വയസയി ചേർതിന് രണ്ടു വയസായി
ചെറേട്ട്യളാലെ
ചെറിയ കുട്ടിയോള
ഉം മഴണ്ടട് എനിക്കും അങ്ങൻ തന്നെ ഏയയ്സ് രണ്ട് രണ്ടു വയസ്സും മൂന്ന് മാസോയി മോന് ഏഴ് വയസ്സും മൂന്ന് മാസയി രണ്ടാളും ഒരു മാസത്തിലാണെ ഒരാൾ മാർച്ച് പയിനഞ്ച് ഒരാൾ മ ച് ഇരുപത്തി നാൽടെ ആണ് ഒമ്പഹ് ദിവസം അഞ്ചയ്സിന് മാറ്റണ്ട് രണ്ടാളും അവര് മാസത്തില്ല ഒരാള് വർ വല്യ മോന്റെ വർത്റേ കഴിഞ്ഞ ഒമ്പത് ദിവസം കയ്ഞ്ഞാ മറ്റോളെ വർത്റേ ആണ് ൽണ് ഒമ്പതാംത്തെസം
ആയ രണ്ടോരീസം നട്ക്കതല്ലോ ഒമ്പതാമത്തെസം രണ്ടാൾതോപ്പരം കഴിച്ചാ
ആഹ് ങ്ങനെ ചാരിച്ചീഞ് കഴിഞ്ഞതില് കഴിച്ചീല്ല കഴിഞ്ഞതില് പാമ്പടിച്ചണ്ട് അങ്ങനെയൊക്കെ ഹോസ്പിറ്റലും അങ്ങനെക്കെ ആയിരുന്നു
ആഹ് ശരി അപ്പൊ വർത്ത്ഡേയ്ചാകഞ്ഞില്ല ഞ്ഞിക്കുറി ഏതായാലും നല്ലനി കയ്ച്ചണ്ടി ഇക്കുറി ഇപ്രാവശ്യം നല്ല രീതിയിൽ കയ് ചോണ്ടറിയ അവറ് വറ്റ
ഉം അയിന്റെ മുന്നേ അങ്ങനെ തന്നെ കഴിച്ചണംന്ന് വിചാച് അങ്ങനെല്ലതീന്നപ്പോ പനിണ്ടായി ളള പ്പച്ചിക്ക് വയ്ങ്കര പനി ടൈഫോയിഡ് അങ്ങനെക്കെന് ബ്ലഡ് കൊറയലും എടുക്കടുക്കങ്ങനെ പനിക്കും
ആഹ് എന്താ ടെസ്റ്റ്യ്തോ
ആഹ് ടെസ്റ്റ് ചെയ്ത് കുഴപ്പൊന്നുല്ല ബ്ലഡിന്റെ കമ്മിയാണ് ബ്ലഡ് ഇങ്ങനെ കുറിം നിട്ട് അയ്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാണ് രാഗി പിന്നാ അയൺ ഗുളിക എന്ന്ണ് ഉർമാൻ പയം ഇത്തപയം അങ്ങനത്തെ കഴിക്കാനൊക്കെ പിന്നെ വെജിറ്റബിൾ ഒന്നും അങ്ങനെ കഴിക്കൂലേ ഇല്ല അങ്ങനെ അന്ന് പറഞ്ഞണന്ന് അങ്ങനെ കയ്ച്ചിന്നല്ലാതെ ചിക്കനും മീനും അങ്ങനെ കഴിക്കൊള്ളൂ
ഉമ് ഉമ്
പച്ചക്കറി വെജിറ്റബിൾ ന്നും അങ്ങനെ കഴിക്കൂല
ആഹ് ശരി അപ്പൊ അങ്ങനത്തർക്ക് അതാണ് കൊറ കൊറ കുറവുണ്ടാവും ശരീരത്തില്
ഉമ്
എ
കൊറവണ്ടോ മായണ്ടന്നട്ടവിടെ
ഓഹ് നല്ലാ മഴേനിവടെ
ഉമ് ഉമ് പെരുമയെ
നിങ്ങാളടെ ഇണ്ടോ
ഇവട ആഹ് ഇവട ഭയങ്കര മായെനി
ഉമ് നല്ല കാറ്റിങ്ങട്ടടിച്ചിട്ടെ ഞങ്ങള പൊർ സീറ്റിട്ട് ഇതൊക്കെ പാറിപ്പോയി തീരുമ്പി ഇട്ടതൊക്കെ പാറി
ഏഹ്
ചിക്കിതൊക്കെ പാറി പോയി നല്ല കാറ്റേനി
അഞ്ഞ ന്നാ ഇപ്പ തിരുമ്പോ വേണ്ട ഞ്ഞത്
ആഹ് ത്തിന് ആഹ് തീരുമ്പേ ഒലമ്പ ഒക്കെ വേണ്ടി വരും പെരുമ്മയല്ലേ ചപ്പി യാവേ മണ്ണ് ആവേ ഉമ്
മിശീൻ ങ്ങക്ക് തീരുബാൻ
മിഷീൻ ഇല്ല
അഹ് മെഷീൻല്ലെങ്കിൽ ഭയങ്കര പണിയല്ലെ അതൊക്കെ ചാടിയതൊക്കെ കുറേണ്ടോ ഉള്ള് കുട്ട്യാൾ തെ കഴിച്ചിട്ട്
ഒക്കെ ഇണ്ടാവും മെസ്സീലാണെൽ മണൊന്നായിട്ട് ഇടാനും പറ്റൂലല്ലോ
അല്ല ഒന്നണ്ട് ഒലിമ്പി കാണ്ട് ഇട്ടാ മതി ഉമ്
ആഹ് മെഷീൻ ഇല്ല വാങ്ങണെ ഞ്ഞി
ഉമ് ഉമ് വാങ്ങിയ ഒരു കാര്യാണ് സൊ ക്കാ ക്കലും തിരുമ്പലും മഴക്കാലത്തന്ന നല്ല ഉപകാരാവ
സുഖ സുഖാലേ
ഉമ് ഒന്നാണ് കാറ്റ്ട്ടിയ മതി സീറ്റിന്റെ തൊട്ടിട്ട തന്നെ
ഉമ് ഞങ്ങക്ക് ഇല്ലാത്തോണ്ടേ പിന്നെ അതിനെ പറ്റി അറിയില്ല
അറിയില്ല ആഹ് ഇണ്ടായി ഒക്കിയ സുഖാണ് ഇവിടെ മിഷീന എല്ലാം ഇടല് തിരുമ്പൽ ഇല്ല പിന്നെ വേന ചൂട് കാലത്തൊക്കെ പിന്നെങ്ങാടൂന്നല്ല വെയിലാണുമ്പോ അപ്പൊ കല്ല് പിന്നെ എടുക്ക് കല്ലിലൊക്കെ തിരുമ്പ പോതിയാവുമ്പോ
ഉമ് ആഹ് ശരി ഇങ്ങളെ വീട്ടിലാരൊക്കെയ ഉള്ളത്
വീട്ടില ഒരു പറഞ്ഞലേ ഇപ്പൊ ഒരു മോനും മോളും പിന്നെ ഹസ്ബന്റും പിന്നെ ഉപ്പേ ഉമ്മയും
ഇ
രണ്ട് നാത്ത്മാരുണ്ട് നാത്തമാർ കല്യാണം കഴിച്ച് അവിടെയാണ് വല്ല്യ നാ നത്തൂന് മൂന്ന് കുട്ട്യാളുണ്ട് വല്ല്യ മ നാത്തൂന്റെ വല്ല്യ മോന് എട്ടാം ക്ലാസ്സിലാണ് ക്ലാസ് കഴിഞ്ഞ കൊല്ലം ഏഴാം ക്ലാസ് കഴിഞ്ഞു യു എസ് എസ് ഒക്കെ എഴുതീനി യു എസ് എസ് ഒക്കെ കിട്ടി എന്താ ഇത്പ്പൊ യു കെ ജി കഴിഞ്ഞു ഒന്നാം ക്ലാസ്ക് എത്തി ഓക്കും അതേ മതി റെയിൻ ബോന്റെ എക്സാമില് ക്ലാസ്ല്ലെ ഗസ്റ്റോളേനി
മൂന്നാമത്തെ പിന്നെ ഒന്നര വയസൊക്കെയാണ്
പ്പതു ശരി മറ്റെരെതോ
മറ്റോൽത് കൊറച്ചു വിട്ട്ക്ക്ണ്‌ കൊറച്ചുള്ളോട്ട് പോണം അങ്ങനെ വല്ലാതെ ദൂർത്ത്ക്കോണി വല്യുട്ടി എൽ കെ ജി എത്തീപ്പോ അതും ആദ്യോക്കെ വിചാരിച്ചിനി പോകൂല്ലാന്ന് ഇവളമ്മച്ചി ഇല്ലാതെ എവ്‌ടുക്കും പോകൂല്ലനി ഇമ്മച്ചീന്റെ കുട്ടിയാണ് ഇമ്മച്ചീനെ ഇങ്ങനെ എപ്പളും കണ്ടോണ്ടിക്കണം സ്കൂൾക്കൊന്നും പോവൂലായിച്ചിനി സ്കൂൾക്കൊക്കെ പോ നല്ല ഉഷാറായി പോവ്ണ്ട്
ഓഹ് ഹോഹോ
പോകലായിച്ചു പുതിയ ബേഗ് കൊടേം ചെരുപ്പും എല്ലാം പുതിയ യൂണിഫോമൊക്കെ കിട്ടീല്ലേ
ആഹ്
ഓളന്നെ മൂത്താപ്പാരൊട്ടികളും ചെങ്ങായിച്ചികളൊക്കെണ്ട് ഒരു ക്ലാസ്സിലന്നേ പാർക്കും അതൊക്കെണ്ട് കീയാനൊക്കെ
അപ്പം തൃപ്പതി ആയി പോവൂലെ
ആഹ് അപ്പയ്ന് ഇഷ്ട്ടത്തിന് പോവും
ഉം
ഇഷ്ട്ടായിക്കാണ്ട് പോവയ്ക്കാരം ഇബടെ ന്നോ ഇന്നാളൊക്കെ പെരുന്നാക്കൊക്കെ വന്നിട്ട് കരഞ്ങ്ങാണ്ട്‌ ഉം ഇമ്മച്ചീനെ കാണണം പറഞ്ഞാണ്ടേയ് ഉള്ളേ ഇറുക്കെ ഇമ്മ ഉം
ഇപ്പം സ്‌കൂൾക്ക് പോകാൻ മടില്ല
അമ്മോൻ പോയിരി കൊണ്ടരാന് ഉം പെരുന്നാക്ക് പോയപ്പം ഒപ്പം പോന്നണ് എന്നിട്ട് അവിടുന്ന് നൊലോൾച്ച് കൊറേ എന്നിട്ട് ഇമ്മച്ചിന്റെ വാച്ച് ഇണ്ടെയിനിം ഓളെ ഇമ്മച്ചിന്റെ നാത്തൂന്റെ വാച്ചൊക്കെ പിടിച്ച് അഹൊക്കെ പിടിച്ചാണ്ടാ ഒറങ്ങിയത്
ഏഹ് അപ്പ അപ്പക്കഷ്യ അഹ് ശരി
പക്ഷെ സ്കൂൾക്കങ്ങനൊന്നും അല്ല പോകും
ഒറ്റക്ക്
ഉം പോയി ശീലായപ്പം ഉം പിന്നെ ചെറുതിപ്പോ എട്ട് മാസായി ഓളെ ചെറുതിന് അഹ് ഇപ്പം ഇപ്പ തന്നെ പുടിച്ചു ക്കലും നടക്കാലോ എന്തിനാണ് ഓന് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന് തോന്നൂണ്ട് ഓനെ കണ്ടാല് മൂന്ന് മാസം ആയപ്പോത്തേക്ക് കവുന്ന്ണ് നാല് മാസായപ്പോത്തി രിക്കൽ തൊടങ്ങീണ് ഇല്ല വല്ലാം തടീല്ല ഒരു പാകത്തെക്കെ ഒരു തടി ഇങ്ങാലേ ഓൻ എല്ലാം ചെയ്യ്ണ്ട് എത്താത്തോടെ ഓടില്ല കോണി കേറാൻ തൊടങ്ങീണ് നല്ലോം കണ്ണ് വേണം ഓനെങ്ങനെ നോക്കിക്കാന് ഇബള് വന്നാ പിന്നെ ഉം അവളെ പിന്നെ ഓളെ മ്മങ്ങനെ എടുത്ത്ക്കലാണ് പറഞ്ഞു കുട്ടിനെ
ഉം ഉം ഉം
ഇല്ലെങ്കിൽ മുട്ടത്തിയാണ്ട് ഇപ്പ പുതിയ പെര കേറ്റിയതാണ് രണ്ട് കൊല്ലം ആയിട്ടൊള്ളൂ കുടി ഇരുന്നിട്ട് കോണി കേറിയണ്ടങ്ങനെ പോയി എങ്ങൂന്നൊക്കെ വീണാലും പേടിയല്ലേ
ഓഹ് ശരി
സംഭവിച്ചാലെ
ചായട്ച്ചോ
ഇല്ലേ ചായകുടിച്ചില്ല. ചായക്കടിക്കെന്നും പെരും മഴ പെയ്ടോണ്ട് പുറത്ത് പുറത്തൊക്കെറങ്ങാൻ മടി അ ടുക്കളപുറത്താണ് പുറത്തക്കെറങ്ങാൻ മടിച്ച്ങ്ങനെ കുത്തർക്കാ ചോറൊന്നുണ്ടാക്ക ചോറൊക്കെ പിന്നെ രാവിലെയാണ് പഠിക്കാനിരുന്നപ്പോം ഓൾക്കുണ്ടാക്കി ഈ പെരും മഴത്ത് അങ്ങനെ എറങ്ങേണ്ട ഏ.. ഇപ്പളാണുപാൽച്ചായയും, എണ്ണക്കടിയൊക്കെയിങ്ങനെ മണം കിട്ടാറില്ലേ
മാണ്ടീനെയിപ്പൊ
ഉം
നിങ്ങള വീട്ടിലെരാങ്കിലും കൊണ്ടറാനു ണ്ടോ
ഇല്ലേ.. അപ്പച്ചി കടേപ്പോയീന്ന് പിന്നെപപ്പയും പണിക്കു പോയീന്ന്
ആഹ്, ശരി ഞങ്ങളിന്നു ബേക്കറീന്നുകൊണ്ടു വെച്ചിട്ടുണ്ടെങ്കി ലുണ്ടാവും
ആഹ്.. ഉണ്ടാകും
അത് കടിയുണ്ടാ
ഇല്ലേ
വൈകുന്നേരൊക്കെ നേരം ഉണ്ടാക്കാൻ പൂതിയും കലത്തപ്പമൊക്കെയുണ്ടാക്കിയാമതി. അരിയിങ്ങനെ അരച്ചച്ചോണ്ടു പച്ചരി വെള്ളത്തിലിട്ടോണ്ട് രണ്ടു മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടേക്കാ ന്നാ അരിയരച്ചോണ്ട് അയീക്കു ശർക്കരഒഴിച്ചു. ശ.. ചൂടുള്ള ശർക്കരഒഴിക്കാ വരും. ഇത് നല്ലജീരകും ഒക്കെയിട്ടോണ്ട് ഉം.. പിന്നെ, വെളിച്ചെണ്ണയൊക്കെ ചട്ടി, കുക്കർക്കുപകർന്നോണ്ട് ച്ചിരുളി തേങ്ങകൊത്തൊക്കെയിട്ടിട്ടുഅളക്ക
ഉണ്ടാക്കലുണ്ടാവൂലേ
എന്നിട്ടതിലേക്കു അയി
കേക്കൊന്നുമുണ്ടാക്കില്ല, കേക്കൊക്കെയുണ്ടാക്കാൻ മടിയാണ്. ഭയങ്കര മടി ഞാൻനിപ്പോ പറയണത് കലത്തപ്പേ, ഇതു കുക്കർക്കു നാലു വിസിലുകഴിഞ്ഞാ വിസിലോഫാക്കാം ഊരി വെക്ക
കലത്തപ്പം കൊറച്ചുനേരമൊക്കെ കേക്കാതെയായി, കൊറച്ച്, ഉം.. കുറച്ചുനേരം കേ കെട്ടിയില്ലെ ഇങ്ങൾ പറഞ്ഞതേ
എന്നഞാ ഫസ്റ്റീന്ന് ന്നു പറയാ രണ്ടുമണിക്കൂറ് അരിവെള്ളത്തിലിട്ടേക്കും ന്നിട്ടു, സ... സമയമാകുമ്പോ അരച്ചിട്ട് മിക്സിൽ ചോറും അരിയും കൂട്ടിയരക്കുക ന്നിട്ട് ചൂടുല്ല ശർക്കര വെള്ളം ആയിക്ന് പാര ചോടോടക്കെ പറഞ്ഞിട്ടു നല്ല ജീരകവും, ഉപ്പും മാണെങ്കി കുറച്ച് പൊന്തൻ മണങ്കി കുറച്ചു അപ്പസോഡായിടാം. അതുപിന്നെ കുക്കറില് കുക്കറില്, ഉം.. ഉം.. ഉം അല്ലേ, അങ്ങനെയൊരു തുള്ളിയെങ്ങാണ്ടോ ഒരു സ്പൂണോ അങ്ങനെയൊക്കെയെങ്ങാണ്ടോ കുക്കർഎന്നിട്ട് കുക്കർക്ക് ചട്ടിവെച്ചിട്ടോയിലോ നെയ്യോ വെളിച്ചെണ്ണയിൽ മുക്കി ഇഷ്ടമില്ലായിങ്ങനെ പോയാ എന്തായീകുള്ളിവാട്ടീട്ട് തേങ്ങാകൊത്തുമിട്ട് വാട്ടിയിട്ട് അരിക്കാനുള്ള പാല് കുക്കറിന്റെ
ശരി വീണ്ടുംകേൾക്കാതെ കേട്ടോ
ഉഹ് ന്ന ന്നങ്ങനെ പറയാണെങ്കിൽ കിട്ടാണെങ്കിലോ ഒമ്പത് മിൻറ്റും എൺബത്തൊന്ന് സെക്കൻഡും ആയി
വയ്യാ ചെൽപ്പ കേക്കുണുല്ല
റൈഞ്ചിന്റെ എന്തോ പ്രശ്നണ്ട് ങ്ങനെ കോളേ യ്തിട്ട് കാര്യണ്ടാ വോ കേക്കാഞ്ഞാല് പയ്സയും കിട്ട്ണ്ടാവും അതുറീല രാവിലെക്കെ വിളിക്കാണ്ട്ക്കെണ്ടിരും ല്ലേ ഇന്ന് രാവിലക്കെ ഉം നാളെ പണിക്കാരൊന്നും ഉണ്ടാവലല്ലോ നാളെ പണിക്കാര്ണ്ടാവോ ങ്ങൾത് കട്ടായില്ലല്ലോ എട്ക്കെട്ക്ക് കേക്കും എട്ക്കെട്ക്കും കേക്കാതാവും അങ്ങനെക്കേണ്ല്ലേ പ്പം മോന് വന്ന്ണ് ഓൻമാങ്ങ ജ്യൂട്ച്ചാ ജ്യൂസടിച്ചാനും ഇൻക്കാവൂല ചെത്തി തരാക്കെ പർഞാണ്ടേ അങ്ങനെ ചെത്തി കൊട്ത്തക്കെനീ ഒക്കതിൽള്ളതിനും പൊർത്ത്ക്കറങ്ങണെ ജ്യൂസതി പാലാണെങ്കിൽ ഇല്ലേനു പീടേ പീടേക്കോവാ പാൽന് പൊ ഞാനയച്ചിയില്ല മഴത്തെ ഓൻ വയങ്കര ഇഷ്ടാണ് മഴഒള്ള്ണത് തീയത്ത് കളിക്കണെ വയങ്കര ഇഷ്ട ഓങ്ങനെ വാണങ്കിൽ എത്രം പോവും മഴത്ത് അങ്ങനെ ഇങ്ങളത്തേലൊക്കെ പറഞ്ഞോളി ആഹ് അങ്ങനൊക്കെ നുള്ളി പൊർക്കി ഇങ്ങനെ പറഞ്ഞാ മതി ആഹ് പയിനൊന്നിൻറ്റായി